ഹലോ ആഹ് എന്താ വിശേഷങ്ങൾ
സുഖം
ആഹ ഫുഡൊക്കെ കഴിച്ചോ
ആഹ കഴിച്ചന്നിയാലോ
ആഹ കേയിച്ചു
ആഹ
ഉ
ഇന്നെന്താ സ്പെഷ്യല് വീട്ടില്
ഇന്ന് എന്താണ്
എന്താ
ആ മീൻകറി പറയ
ആഹ ഉ
അവിടെയോ
ഇവിടെരി പൊരിച്ച മീന് തോരൻ അച്ചാറ് ആഹ ബീറ്റ്റ്‌റൂട്ട് വെച്ചിട്ട് കിച്ചെടിയ ഉണ്ടല്ലോ
ആഹ ആഹ
അത്ണ്ടായിരുന്നു
അതെയോ ആ അച്ഛന അമ്മൊക്കെ സുഖമായിരിക്കണോ
ആഹ സുഖായിട്ടിരിക്കുന്നു ഇയാളുടെയോ
ആഹ ഇവിടെ എല്ലാരും സുഖമായിരിക്കുന്നു കല്യാണം കഴിഞ്ഞാണോ കുട്ടികൾ
ഇല്ല ഇല്ല ഫൈവ് മന്ത് ആയുള്ളൂ മാരേജ് കഴിഞ്ഞിട്ട്
അതയോ ആഹ ശരി ശരി ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നോ
ആഹ ഹസ്ബൻഡന്റെ ജോലി
അതെല്ലെ ഉം എനിക്ക് അതന്നെ മൂന്ന് മക്കളുണ്ട് രണ്ട് ആൺകുട്ടികള് ഒരു പെൺകുട്ടി
ഉം ഉം
ജോയിന്റ് ഫാമിലി ആാണ് എന്താ പറയാ ഹസ്ബൻഡ് ഇതാ മോൾക്ക് ഒരു തൊണ്ണൂറ് ദിവസം ആയ ശേഷം ഗൾഫിക്ക് പോയി ഇപ്പൊ ഫാമിലിൻകൂടെ ഇരിക്കണു ഉ എങ്ങനെ
ഉം ഉം
പഠിക്കുക വർക്ക് എന്തും ചെയ്യണ്ടോ
സ്റ്റുഡന്റ്
സ്റ്റുഡന്റ് ആണോ
ആഹ
അതെ. ആഹ. ശരി. ശരി ഞാനിപ്പോ. അതന്നെ ഓൺലൈൻ ടീച്ചർ ആയിട്ട്. വർക്ക്. കേയറാൻ നിക്കണ് പിന്നേം. മൂന്ന്. മക്കളാണ് - രണ്ടു പേര് സ്കൂൾ. പോണ്ട്. ഒരാൾക്ക് പത്ത്. മാസായി ഉം. അങ്ങനെ മഴയൊക്കെ. ആയിട്ട്. ഇരികെല്ലെപ്പൊ മഴയുണ്ടോ
ആഹ. ഇവിടെ. മഴയൊ. മഴ. പെയ്യണ് അവിടെയോ
ആഹ ഇന്നൊക്കെ ഫുള്ള് മഴ ന്നെരുന്ന് മഴിം. കുട്ടികളെ മഴയത്ത് കളിച്ചിട്ടും ഫുള്ള് അവരുടെ പിന്നാലെന്നേരുന്നു മോളെയും കൊണ്ട് ഹോസ്പിറ്റലിക്ക് പോവും. ഈ മഴയ തന്നെക്കെ. ചെയ്തത്. ആ ആകെ ഇടെങ്ങേറായി മ്. ഉം
ഏജ്. എത്രയാ
എനിക്ക്. ഇരുപത്തിയാറ്.
ഉം ഉം
ഉം. ഉം. ഹ് ഹ് വേറെന്താ. എന്താ പഠിക്ണത്
ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ബികോം കൊടുക്കാവേണ്ടി. വെയിറ്റെയ്യുന്നു..
അതെ, ഓ
പെറ്റുണ്ടോ.. വീട്ടില്
ആഹ. ഇവിടെ. മറ്റേ. ഇത് മാത്രണ്ട്. രണ്ടുന്ന. ആടുണ്ട്
ഉം ഉം
ആതന്നെള്ളൂ.. ഉം ടൂറൊക്കെ പോ. പോയോ. കല്യാണം കഴിഞ്ഞിട്ടൊക്കെ
ആഹ പോയരുന്നു
അതെയോ.. ആഹാ. അഞ്ചു മാസല്ലയിട്ടൊള്ളു. ല്ലേ ഞങ്ങള് എല്ലാ സണ്ടേലും പോവാറണ്ടർന്നത്. ഇപ്പൊ ഹസ്ബൻഡ്. ഇല്ലാത്ത കാരണം. എല്ലാം മൊടങ്ങി. എല്ലാ സണ്ടേലും.. ഹസ്ബൻഡ് ഹസ്ബൻഡ്. ഇവിടേം ഏ, ഷോപ്പാണ് ഡ്രസ്സ് അഹ്‌പോലെ ടൈലർ എല്ലാം കൂടിയിള്ള. പ്പൊ ഞായറായ്ച. മാത്രേ ലീവ് ണ്ടാവൊള്ളൂ. അപ്പൊ ഞങ്ങള് ഞായറാഴ്ച കുട്ടിളോക്ക. ആയിട്ട് ഒന്ന് രാവിലെ.. എന്റെ വീട്ടിലേക്കൊക്കെ. പോയിങ്ങനെ പാർക്കിലൊന്ന് ഒക്കെ കറ കറങ്ങിന്നട്ട് വരുള്ളൂ...
ഉം ഉം.
കുട്ടിൾക്കൊരു. ഹാപ്പി. കാരണം ഫുൾ ടൈം ഷോപ്പ് വീട് അങ്ങനെയല്ലേ ഫുട്ടിളുടെ കൂടെ സ്പെൻഡ് യ്ല്ലല്ലോ. റഞ്ഞിട്ട്. എന്താണ് ഞായറാഴ്ച കുട്ടിൾക്ക്... വെക്കും. അവർക്കുള്ള ഫുഡ്. വാങ്ങി കൊടുക്കല്. അതുപോലെ അവരിന്റെ.. കൂടെ എൻജോയ് ചെയ്യലൊക്കെ സുഖണത് എല്ലാം പറയുമ്പോ പറ്റില്ലല്ലോ പ്പൊ കുട്ടിൾക്ക്. എന്തൊരു. പ്ര ചെയ്ത്...
അ. ആ....
അ. രണ്ട് അനിയമ്മാര്. ഉമ്മ. വാപ്പ പിന്നെ രണ്ടനിയമാർക്ക്. കല്യാണം കഴിഞ്ഞ്. ഒരാൾക്ക് ഒരു കുട്ടീണ്ട്. വിശേഷോണ്ട് പിന്നെൊരാൾക്ക് വിശേശോ. ആയിട്ട്... അവൾടെ. വീട്ടിലാണ്.. പിന്നെപ്പ. ഞങ്ങൾ മാത്രം മ്. ങ്ങനെ പിന്നെ എന്താ അവ്ട്ത്തെ വിശേഷങ്ങളൊക്കെ
ഇവ്ടെ ചേട്ടൻ അമ്മ പപ്പ അനിയൻ അനിയത്തിയോണ്ട് പിന്നെ ഇവ്ടെക്കെ കുഞ് ഗാർഡൻ ണ്ട് പിന്നെ പെറ്റൊണ്ട് ആഹ് പെറ്റ് ക്യാറ്റ് ആണ് അയിന്റെ പേര് റൂബി ന്ന് ആണ്
അതെയോ ആ ആ
ആങ്ങനെ
ഉം ഉം ഉ ഇപ്പൊ ഹസ്ബൻഡിന്റെ വീട്ടിലാണോ
ആഹ് ഹസ്ബൻഡിന്റെ വീട്ടിലാ
ആഹ് ശരി ശരി ഉം ഇവടെ എന്താണ് എനിക്ക് മറ്റേ പൂക്കളും ഇതൊക്കെ വെക്കണം എന്നൊക്കെ ഭയ ഭയങ്കര ആഗ്രഹാ പഷേ ഇവ്ടെ ഇക്കാന്റെ അനിയന്ക്ക് എന്താണ് ഇവ്ടെ ആട്ണ്ട് ആടും ആട്ടി കുട്ട്യാള് കുട്ടികളും അതൊക്കെ പിന്നെ അവര്ണ്ടാവുമ്പോ നമുക്കൊന്നും വെക്കാൻ പറ്റില്ലല്ലോ ആടാ പഴത്തിന് വേണ്ടി വാഴ വയ്ക്കുമ്പോ പഷേ അത് തിന്നു മുതലായിട്ടുള്ള ആൾക്കാരാ പിന്നെ ഞാൻ വെച്ചിട്ട്ണ്ടാരുന്നു വീടിന്റെ ട്ടറസിന്റെ മോളില് വെച്ചിട്ട്ണ്ടാരുന്നു മറ്റേ ഊട്ടിറോസ് പോലത്തെ റോസ് ഒക്കെല്ലേ റെഡ് അപ്പൊ അത് കൊറെക്കെ വന്നു പിന്നെ മോളിൽ കേറി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ ടാസ്ക്കാണ് വീട് പണിയും ഒക്കെ പാട് സെറ്റ് ആവില്ല പറഞ്ട്ട് എന്താണ് കൊറെയൊക്കെ വന്നു ആഹ് ഇപ്പന്ന് മോള് ഇല്ലാര്ന്നു ഇനി മോൾക്ക് ഒര് രണ്ട് രണ്ട് വയസ്സൊക്കെ ആവ് ആയശേഷം വെക്കണം എന്നാല് അവള് ബാല അംഗനവാടി പോകുമ്പോ ട് ഇണ്ടാവൊള്ളു ന്റെ വാപ്പാക്ക് പൂവ്ള് മുല്ലപ്പൂ റോസ്പ്പൂ ഒക്കെ ഭയങ്കര ഇഷ് ചെടികള് വാങ്ങിച്ചു തരുവാരുന്നു
ഉം
ആഹ് അപ്പൊ തൊട്ട് വീട്ടിലൊള്ളവർക്ക്ന്നെ പെൺകുട്ടികള്ണ്ട് പറഞ്ഞിട്ട് അവർക്ക് വാങ്ങിച്ച് കൊടുക്കും പിന്നെ സ്വന്തം കുട്ടിയായപ്പം പിന്നെ എന്റടുത്ത് ഞാൻ വാങ്ങിച്ചു തരാ നല്ല നോ ട്ട് ന്ന്ട്ട് കുട്ടിക്ക് വ വൽ വൽതായിട്ടൊക്കെ വെച്ച് കൊടുക്കനോക്കെ പറയും ഉം അങ്ങനെ പിന്നെ എന്താ
എന്താ ഹോബി എന്താ
എനിക്ക് ട്രി എന്താ ടീച്ചിങ്ങിനാരുന്നു ആദ്യൊക്കെ എനിക്ക് ജേർണലിസം ചെയ്യണം ട്ട് മേരിറ്റ് ഞാൻ ഹുമാനിറ്റിസ് ഒക്കെ എടുത്തു പക്ഷാണ് പിന്നെ അത് കൊറച്ച് റിസ്ക്കാണ് നമ്മളെ കൊണ്ട് അത് എല്ലാവ്ടെയും പോവലും ഇതൊക്കെ ഒരു അതിനൊരു ചെറിയൊരു താല്പര്യക്കൊറവ്ണ്ടാരുന്നു എല്ലാരുടെയും സംസാരംഒക്കൊആയിട്ട് പിന്നെ ഇങ്ങനെ ടീച്ചറിലേക്ക് മാറിപ്പ ഫുൾ ടി ടീച്ചർ ആവണം മക്കളെ പഠിപ്പിക്കുമ്പളൊക്കെ നമ്മള് ഒരു ടീച്ചർ ആവല്ലേ സ്വന്തം മക്കളെ പഠിച്ചിട്ട് ആദ്യം ടീച്ചറും മക്കളെ പഠിപ്പിച്ച് കൊണ്ടന്നെയല്ലേ പിന്നെ അങ്ങനെ ഓൺലൈൻക്ക് കേറിട്ട്ണ്ട് പഷേ കുട്ടികളെ ക്ലാസ് എടുക്കാൻ തൊടങ്ങിട്ടില്ല ഇപ്പം ഒന്നിനും ടൈം കിട്ടില്ലേ ഈ മക്കള തന്നെ വല്യ നമ്മടെ സമയം പൊക്കും കാരണം ഇപ്പ രാവിലെ എണീച്ചു വന്നാൽ സ്കൂളി ക്കയ്ക്കല് പിന്നെ സ്കൂളിക്ക്‌ പോയി കഴിഞ്ഞ് നമ്മള് വീട് പണിയും എല്ലാം കൂടി കഴിയുമ്പോ അവര് വ രാൻ. സമയവൂലെ പിന്നെ നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ ടൈം കിട്ടില്ല പിന്നെ അവര് വരുമ്പോ അവർക്ക് എന്താ കൊടു എന്താ ഫുഡ് കൊടുക്ക എന്താപിന്നെ പഠിപ്പിക്ക അങ്ങനെയുള്ള മെയിന്റാവും പിന്നെ രാത്രി പിന്നെ ഇതന്നെയല്ലേ? ഒരു ഡെയിലി റൊട്ടീൻന്ന് പറയുമ്പോ ഒന്നും ഈ രാവിലെ ആയതൊട്ട് വൈകുന്നേരം വരെ ശരിക്കും വീട്ടമ്മ മാർക്ക്ല്ലേ ഒരു റെസ്റ്റ് ഇല്ല ലോ
ഉം
ഉ ബോറഡിന്ന് പറയാനുല്ല. പക്ഷെ ഇവിടെ സുഖോണട്ടോ ഓ ഒരു പ്രശ്നങ്ങളൊന്നുല്ല പക്ഷെ ഈ മക്കളെ നോക്കുണ്ട്. എല്ലാവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴെക്കുള്ള ഒരു പ്രത്യേകത ഒ ഇതാണ് ടൈം പോണതറിയില്ല. ദിവസങ്ങൾ പോണതറിയില്ല ഇങ്ങനെ മാറി മാറി പോവല്ലേ.
ആഹ ആഹ
ആഓ അങ്ങനെ അങ്ങനെ അവിടെ കുട്ടികള് എന്തോ ട്യൂഷനൊക്കെ എടുക്കറുണ്ടോ?
ആഹ ട്യൂഷൻ ഒക്കെ ഉണ്ട് ഇടക്കെടക്കെടുക്കും.
ആ ചിലപ്പോ അവിടെ കുട്ടികളൊക്കെ ഇണ്ടാവോകുലെ ട്യൂഷന്.
അ ഉണ്ട് ഉണ്ട്
ഉം ഞാന് മാരേജിന് മുന്നെടുത്തിട്ടുണ്ടായിരുന്നു ടൂഷൻ.
ആ ആ
പിന്നെ ഇവിടത്തെ വീടും സാഹചര്യം എങ്ങനെയാണെന്നറിയില്ലരുന്നല്ലോ? പിന്നെ കുട്ടികളൊക്കെ പിന്നെ ആയി പരിചയപ്പെടലൊക്കെ. ആവുമ്പത്തിനും ഭയങ്കര ഇതായി.
ആഹ ആഹ
ഉം അപ്പ പിന്നെ കുട്ടികളൊക്കെ ഇവിടെ കുറവാണ് മോനും തന്നെ കൊറച്ച് സ്കൂളിന്റെ അടുത്ത് ടൂഷന്. അയക്കണം ചെറിയ മോനെ ഇപ്പൊ ചേർത്തിയ കാരണം വലിയ മോനെ ഒന്ന് ശ്രദ്ധിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. കാരണം എൽ കെ ജി ചിയിലുള്ള കുട്ടികളെ ഒന്ന് പഠിപ്പിച്ചെടുക്കാൻ കൊറച്ച് കഷ്ടല്ലേ?
ആ ആ
ഇപ്പൊ വലിയ മോളിപ്പോ മൂന്നാം ക്ലാസ്സിൽ പഠിക്കാണ് രണ്ടാമത്തെ ആളേണ് എൽ കെ ജിയില്. മൂന്നാമത്താൾക്ക് പത്ത്മാസായി.
ആ
ഉം ആങ്ങനെ
ആ